ഹലോ.
േകക്കണില്ലേ?
അതെ
ആഹ് ഓക്കെ എന്തൊക്കെ ഫുഡ് കഴിച്ചോ?
ആഹ ഫുഡ് കഴിച്ചപ്പോ ഫ്രീ ആയി ഇരിക്കന്നു ഫുഡ് കഴിച്ചു ഫ്രീ ആയിരിക്കാണ്. കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ ഹലോ.
ആ് കേക്ണ്ട് കേക്ണ്ട് പറഞ്ഞ ഇവിടെ മഴ ആയോണ്ടെ ആദ്യം കേട്ടിരുന്നില്ല ഇപ്പൊ കേക്കണില്ലേ ആഹ ആ ഈ മഴ ഇങ്ങനെ പെയ്യുമ്പളേ? അതാണ് എന്ന ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റസ്റ്റിലാണ്
ഉം ഉ പട്ടായിക്കായല്ലോല്ലേ?
ആഹ അങ്ങനെ അവിടെ ഇരിക്കായിരുന്നു.
എന്തേ ര്ന്നു ഇന്ന് സ്പെഷ്യല്
എപ്പോ സ്പെഷ്യൽ ഇന്ന് നെയ്ചോറും ചിക്കൻ കറിയും. വെള്ളിയാഴ്ച ല്ലേ അപ്പൊ പൊതുവേ സ്പെഷ്യൽ ഇണ്ടാവും ഉം പിന്നെ എന്തൊക്കെയാ വർത്ഥാനം വിശേഷങ്ങളൊക്കെ?
നല്ല വർത്താനം എന്തോ സ്റ്റുഡന്റണോ അതോ ഹൗസ് വൈഫാണോ?
അല്ലല്ല ഞാൻ ഹൗസ് വൈഫ് ആണ് രണ്ട് കുട്ടിക െള അമായി ലേ ഹൗസ് വൈഫ് ആണ്.
കുട്ടികളൊക്കെ എങ്ങനെ സ്കൂളിലൊക്കെ ചേർന്ന് ക്ക്ണോ?
ആഹ് ഒരാൾ ഒന്നിലും രണ്ടാമത്തോള് മൂന്ന് വയസ്സായിട്ടുള്ളൂെ ഓളെ
ആ ആ ആ ഞാന് സ്റ്റുഡന്റു ആണ്. പിന്നെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സും ട്യൂഷനൊക്കെ ആയിട്ടെയ്.
പോവ്ണ്ടില്ലേ ട്യൂഷനൊക്കെ
ഓൺലൈൻ ട്യൂഷന് ഒക്കെ കൊടുത്തെട്ടെങ്ങനെ അല്ല ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞിട്ടൊള്ളു അപ്പൊ ഇനി. ബി എഡ് ഇത് അങ്ങനെ നോക്ക്ണ്ട് അപ്പോ ഞാന് കൊറോയിട്ട് ഇങ്ങനെ ജോ മൂന്ന് രണ്ട് മൂന്ന് ഇയർ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സും ഇങ്ങനെ ഹോം ട്യൂഷനൊക്കെ എടുക്കുന്നതാ.
അതെ അതെ അതെ.
അപ്പൊ അങ്ങനെ അപ്പ അതുകൊണ്ട്.
ഫ്രീ ആയിരിക്കൂലേ ഇപ്പം
ആഹ് ഇപ്പൊ എന്തായാലും അഡ്മിഷൻ ടൈമും കാര്യൊക്കെ ആവണൊള്ളു ആയിക്ക്ണു ഇങ്ങനെ ആയി തൊടങ്ങിയോണ്ടി ഇരിക്ക്ണു. അപ്പോ അത് അത് കിട്ടിയാല് അതിലും പോവും അപ്പോഴും ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ പാ എം ജോബ് പോലെ ചെയ്യുന്നതാ.
അതെ അതെ മയൊക്കെ ഇണ്ടാവു ലെ നാട്ടില്?
ആഹ് ഇവിട മഴൊക്കെ ഇണ്ട് ഇപ്പൊ നല്ല മഴണ്ട് കുറേ ഡേയ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇല്ല ഇന്നലക്കൊന്ന് പുറത്തെറങ്ങിയാരുന്ന് കാര്യമായിട്ട ഇപ്പോഴും നല്ല മഴയും കാര്യക്കായിട്ട് അങ്ങനെ.
കാലാവസ്ഥ മോശായി കൊണ്ടിരിക്കാണ് മഴ നല്ല മഴൊന്നുല്ല അവ
ഞങ്ങളെവിടക്ക് നല്ലോ മഴ ഇണ്ട്.
അതെ അവിടെ അങ്ങനെ ഇല്ല മൂടി കെട്ടി ഇടക്കൊന്ന് പാറ്റി പോവും ന്നാലും തൊ തൊ തൊറച്ചഇല്ല വെളിച്ചത്തിന്റെ
ഉം ഉം ഉം കുട്ടി എങ്ങനെ ഗവൺമെന്റ് സ്കൂളിലാണോ?
ആഹ് അവള് ഗവണ്മെന്റ് സ്കൂള് നമ്മളെ അടുത്ത് തന്നെ ഇണ്ട് സ്കൂള്
കുട്ടോളാ
രണ്ട് െ പൺകുട്ടികളാ.
ഉം ഉം ഉം
ഒരാള് ആ പോവാനായിട്ടില്ല മറ്റോള് ഒന്നിലാണ്.
ഉം നേരെ നേരെഒന്നാം ക്ലാസ്ക് ഇരുത്തിയയാണോ അതോ എൽ കെ ജിന്ന് അങ്ങനെ.
എൽ കെ ജി യു കെ ജി കഴിഞ്ഞി പോന്നില്ലാണ് എൽ കെ ജി യു കെ ജി പഠിക്കാഞ്ഞാൽ. ഉഷാറാണ് പഠിക്കാനൊക്കെ ഉഷാറാണ് മോശൊന്നുല്ല ഇൻശാ അല്ലാഹ് ആഹ ഇഷ്ടാണ് സ്കൂള് പോണതും എന്ത് പരിപാടിയൊക്കെ ഇണ്ടെങ്കിൽ കൂടാനൊക്കെ ഇഷ്ടാണ്. ഇതരെ കുഴപ്പൊന്നുല്ല മാർക്കൊക്കെ ഫസ്റ്റിലൊക്കെ ഫസ്റ്റ് ഒക്കെ തന്നെ
ഉം അങ്ങനെയാവുമ്പോ പിന്നെ കൊഴ വലിയവിടെ എന്റെ മൂത്താപ്പാട് കുട്ടികളൊക്കെ ആയി എന്താണ് ആദ്യം വിചാരിച്ചന്ന് നല്ല ഇഷ്ടാവും ഓല് ദുബായിലേന്ന് അപ്പൊ ഇങ്ങനെ വിചാരിച്ച് ഓള കാക്ക് പോകുമ്പോള എൽ കെ ജിക്ക് കാക്ക് പോകുമ്പോ അപ്പൊ അങ്ങനെ പറയും പോണം എന്താണ്ണ പഠിക്കാൻ പൂതിയാണ്ട് എന്നൊക്കെ അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചു അന്നപ്പൾ നല്ല ഇഷ്ടമാന്ന ദുബായ് ന്ന് പിന്നെ പോകണ്ട ദദേവസായപ്പോൾക്ക് പോവണ്ട ഒടുക്ക കൊയങ്ങ അത്ര ക്ഷീണം വരിത്രോൾക്ക്
അതെ
ഓക്ക് വെയ്യത്ര പഠിക്കാനൊന്നും
പഠിക്കാൻ ഇനി വീട്ടിലുള്ള സ്വാതന്ത്ര്യം അവിടെ പോകുമ്പോൾണ്ടാവില്ലല്ലോ വീട്ടില് കളി ചച്ചും ചിറച്ചും ഇ എടുക്കണം. പിന്നെ സ്കൂളില എത്തുമ്പോ ആ ഒരു ഇതിന്റെ ഉള്ളിൽ അങ്ങനെ ഓല്
ഉം എഴുതാൻ നല്ല ഇഷ്ടാ പക്ഷെ പോവാൻ മടിയാ അങ്ങനെ
വാണ്ട പ
പിന്നെ അവിടുത്തെ ടോയ്ലറ്റും കാര്യൊന്നും ഇഷ്ടല്ല അവിടെ തന്നെ വരണം അങ്ങനെ അല്ല ഓല് മൂത്താപ്പാടെ മകളെ കുട്ടിയാ ഓല് കൊറച്ച് ദൂരം തന്നെയാണ് എന്നാലും ഇവിടന്നും ബസ് ഇണ്ട്. ഇവിടെ നിക്കുമ്പോള അവർക്ക് പോവാ അവിടന്നും പോവാ. അങ്ങനെ
അതെ ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ വേണം അപ്പൊ
മജ്‌ലിസ് ന്ന് പറയും മജ് ആസ് ആൻ് സയൻസ് കോളേജ് കേട്ടിട്ടുണ്ടോന്നാവും നമുക്കറി യല്ലോ സ്ഥലത് ന്നോ
ഇല്ല ഇല്ല ആഹ് ഫുഡ് ഒക്കെ കഴിച്ചോ
ആഹ് ഫുഡോക്കെ കഴിച്ചു. ഇന്ന് ഇവിടെ ബീഫ് എവിട വെള്ളിയാഴ്ചും ബീഫ് ഇത് അങ്ങനെ തന്നെ ഉണ്ടാവാ. പക്ഷെന്ന് ഇപ്പൊ ചെന്നപ്പത്തന് ബീഫ് കെയ്ഞ്ഞിക്ക്ണ് അപ്പൊ പിന്നെ ചിക്കൻ ആയി.
ചിക്കൻ നമ്മള് ബീഫ് വലിയ താല്പര്യം ഇല്ലാർക്കും
ആഹ് പക്ഷെ ഇവിടെ നല്ല താല്പര്യ അങ്ങനെ
ഹസ്ബൻ്റിന്റെ വീട്ടിള്ളോൽക്ക് ബീഫ് ആയാൽ മതി എന്റെ വീട്ടിള്ളോക്ക് പിന്നെ അങ്ങനെ ബീഫ് നിബന്ധംന്നില്ല അപ്പന്ന ചിക്കന് കുട്ടികൾക്കൊക്കെ ചിക്കൻ പൊരിച്ചാണ്ട് ഞന്നെ കടായി ആക്ക്യാണ്ട് നെയ്ച്ചോറും കടായും പിന്നെ വീട്ടില് പണിക്കാരുണ്ട് വീട് പണി നടക്കണ്ട് അതിന്റെ ഇടയില് അപ്പൊ ആ പണിക്കാർക്കും വേണ്ടി വരും അപ്പൊ പിന്നെ അങ്ങനെ ഒന്നായിട്ടാണ്ട് നെയച്ചോറും കടായും പിന്നെ പരിപ്പും കറിയും പപ്പടും ഉപ്പേരി യൊക്കെ ആയിട്ട് അങ്ങനെയുണ്ട് വെള്ളിയഴ്ച വെള്ളിയാഴ്ചയും പാടല്ല അപ്പൊ പിന്നെ ഒന്ന്സ്പെഷ്യലായി എല്ലാരും ണ്ട് ഞാൻ വീട്ടിലാ ഹസ്ബൻ്റ്ന്റെ വീട്ട്ന്ന് വീട്ടേക്ക് പോ നിക്കാൻ പോന്ന ഞങ്ങളവിടെ എന്നാ വെള്ളിയാഴ്ച അവധിയാണ് സ്കൂളും മദർസൊക്കെ
ആഹ്
അപ്പൊ അങ്ങനെ വ്യാഴ്ച പോരുന്നത ഇപ്പൊ വൈകിട്ട് പോണം ഹസ്ബന്ഡ് രാത്രി ഇത്രയും പണി കഴിഞ്ഞിട്ട് വരും ഇപ്പിനി വീട്ടിപോണം നാളെ മദ്രസെം സ്കൂളൊക്കൊള്ളതല്ലേ. അയിനടുത്താണതോണ്ട് പിന്നെ വരാൻ വല്യ-
അവിടത്തെൊരു കോമ്പിനേഷൻ ആണ് തോന്നൂലേ പരിപ്പൂ കറിയും നെയ്
ആഹ് പരിപ്പും കറിയും നെയ്ച്ചോറും
പക്ഷെ ഞങ്ങക്ക് തീരെ ഡൈജസ്റ്റഡ് ആവൂല ആലോചിക്കുമ്പോ തന്നെ പരിപ്പ് കറിയും നെയച്ചോറുണ്ടോ
അതെ പക്ഷെ ഞാന് കൂട്ടൂല എനിക്ക് കടായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ മതി
ആഹ്അവിടെ റിലേറ്റീവ്സ് ഉണ്ട് കൊച്ചിയിലൊക്കെ അപ്പോ ഓരവിടക്കൊക്കെ വിരുന്ന് പോകുമ്പോ അങ്ങനെ കാണും കല്യാണത്തിന് തന്നെ വിരുന്നൊക്കെ പോയാല് നെയ്ച്ചോറും മെച്ചെരും അതേ മാതിരിണ്ടാവും പരിപ്പ് കറിയുന്നിട്ട് ഏ കസിൻസോളൊക്കെ പരിപ്പ് കറി എടുത്തൊയിക്കും ഇങ്ങനെ കയിക്കണ കാണുമ്പൊത്തന്നെ ഓമിറ്റെയ്യാനൊക്കെ വരും ആ
എക്കൊന്നും അത്ര പോവുല ഞാനാ കര ചിക്കന്റെ ഗ്രേവിണ്ടായാലതും ഉപ്പേരി പയർ പ- പ്പടവും കൂട്ടിയണ്ടങ്ങനെ കഴിക്കുള്ളൂ അപ്പൊ ആ ആഹ്. എന്താ ശിലായലക്ക് വേണം ഒത്തിരി കറി വേണോപ്പൊ അതിപ്പൊമ്മള് കടായി മധുരാക്കിയാണ്ട് ഗ്രേവി മധുരാക്കിയപ്പൊ ഐക്കൊരു കറി വേണം. അപ്പപ്പിന്നത് പരിപ്പും കറിയാക്കിയാണ്ട് അങ്ങന്ണ്ടാക്കും പണിക്കാർക്കും കൊട് ക്കളല്ല അപ്പൊപ്പിന്നെ കൊടുക്കുമ്പൊ നല്ലതെന്നാന്ന് കൊടുക്കാച്ച്. ഓൽക്കിഷ്ടാണ് ആൾക്കാർക്കിഷ്ടാ നമ്മളിവടങ്ങനെ കൂട്ടണാൾക്കാരായോണ്ടേ.
ഉം ഇന്നിട്ട് ജോബെന്തെങ്കിലും നോക്ക്‌ണ്ടോ
ഇല്ല ഒന്നും ആയ നോക്കണം അയെന്നെ ചെറുത്പ്പ്ങ്ങനായോണ്ടേ ഇനിപ്പൊ അങ്കലവാടിയിലൊക്കെ പോവലൊടങ്ങുമ്പൊ ഇന്നി എന്തേലൊക്കെ ജോബ് നോക്കണം വീട്ടിലാക്കി പോകാനും പറ്റിയൊരവസ്ഥയല്ല. ഞാൻ പ്ലസ് ടു പ്ലസ് ടു വരെയേ പോയിട്ടുള്ളൂ പിന്നെപ്പയിന്റെ പ്ലസ് ടു കഴിഞ്ഞയിന് ശേഷം കല്യാണം കഴിഞ്ഞു പിന്നെഅ മുക്കൊന്നും നോ ചീട്ടില്യ
ഉം പിന്നങ്ങനെ ടി പി സി നോക്കാനതല്ലെങ്കിൽ കോഴ്സെന്തെങ്കിലോ?
എന്തേലൊക്കെ നോക്കണം എന്താന്ന് തീരുമാനിച്ചിട്ടില്ല വെറുതേതായാലും നിക്കാൻ തീരുമാനിച്ചില്ല എന്തേലൊ ക്ക്‌ങ്ങനാവുമ്പളേ ഇപ്പത്തെ സാഹ അല്ല ഇക്കാലത്തൊക്കെ അവനവനെല്ലാ അവനവന് ജോലിയ്ണ്ടാവുമ്പളെന്നല്ലേ. അപ്പെന്തേലൊക്കെ നോക്കണം അപ്പിനി മകളെ അംഗൽവാടി അവളെ ചേർത്തീന് ഇപ്പങ്ങനെ റെഡിയായി വരുന്നുള്ളൂ ശീലായിട്ടില്ല അംഗൽവാടില് പോയി.
അപ്പൊ മൊളോളി എന്തൊക്കെയാണ് അപ്പൊക്കൊന്ന് ലെവലാങ്ങ്ട് വന്നാ പിന്നമുക്കെന്തെലൊക്കൊന്ന് ഓല് വരുമ്പോ ത്തിനൊക്കെ പോയിവരാൻ പറ്റിയ ജോബിനൊക്കെന്തേലൊക്കെ
ഉം ഡ്രൈവിംഗൊക്കറിയോ നിങ്ങക്ക്?
ങ് സ്കൂട്ടി അങ്ങനോട്ടും ങ് ടൂ വീലറോട്ടും.
ആഹ് പിന്നെന്താ
വേറെന്തൊക്കെയാണ് പൊൻ ഫുഡൊക്കെ കയിച്ചോ.
ആഹ് ഫുഡൊക്കെ കയിച്ച്
ആഹ്
പിന്നെന്തെക്കെയാ വിശേഷങ്ങള് വേറെ മ മഴ ഇപ്പ്വ്ടെ മഴ ചാറ ണ്ടായിന്നു അകത്ത് റേഞ്ചില്ലാത്തോണ്ട് ഞാൻ പൊറത്ത്ക്ക് വന്നതാ. പൊറത്ത്ക്ക്‌ വന്നെങ്ങ മഴ ഇങ്ങനെ ചാറ്ണ്ട് നെ സൈട്ക്ക്‌ നിന്നാഞ്ഞ്
എന്താണ് കോളെയ്യോഞ്ഞ് നല്ല നെറ്റ് വേണം.
അതെ
നല്ല റേഞ്ച് വേണേ
റേഞ്ച് വേ
അതാണ് അല്ലെങ്കി ഉള്ളിലെന്നിരുന്നാ മതി.
മഴ ആകുമ്പൊളൊള്ളൂ പൊറത്ത് അല്ലെങ്കി മഴ ആകുമ്പോ അകത്തെവിടെയും കിട്ടൂല. പിന്നെ പൊറത്തെ ക്കറങ്ങ പൊറത്ത്റങ്ങിയാലും മഴയാണ്. എടക്ക്‌ങ്ങനെ ചാരിക്കാ പൊർ ത്തെറങ്ങാഞ്ഞാ പിന്നെ നിങ്ങള് പറയ്ണേന്റെടേല് കട്ടായാല് അതും ബുദ്ധിമുട്ടാവും. വേസ്റ്റാവും ആ ടൈമും വേസ്റ്റാവ ഒന്നും റെടി ആവുല വീട്ടി നിങ്ങളെത്ര മക്കളാ?
ഏഹ്?
നിങ്ങളെത്ര മക്കളായ്ച്ചേ
ഞങ്ങള് രണ്ടാൾക്കാര്
ഉണ്ടോ ഇങ്ങക്ക് എത്രയാളപ്പോ?
ഉം ഞാൻ സ്റ്റുഡന്റാ പറഞ്ഞില്ലേ ആഹ
രണ്ട് മക്കളായിരിക്കുംല്ലേ?
ഉം ഞങ്ങള് രണ്ടാൾക്കാര് ഇങ്ങനെ ഉപ്പാടവീ ഉപ്പാടെ വീട് വലിയ ഫാമ അത് പതിനൊന്ന് മക്കളും കുറേ പേര കുട്ടികളൊക്കെ ഉമ്മാടെ സാമ് ഒരു ആവറേജ് മൂന്ന് മക്കളും ഒരു അഞ് ആറു പേരക്കുട്ടിയ
ആഹഹാ വല്ലിയോര് കല്യാണം കഴിഞ്ഞാ ലാ ഇങ്ങൾ രണ്ടാളേലും പ റ്റോലൊ
ഏഹ
മറ്റോലെ കല്യാണം കഴിഞ്ഞാ. ഇ ങ്ങൾ രണ്ട് കുട്ട്യാൾ ണ്ട് റഞ്ഞില്ലെ അതാ ചോയ്ച്ചേ
അല്ലല്ല ഇരുപത്തിനാലായിട്ടുള്ളൂ കാക്കുവാണ്.
അതെ മ്ഹ് അപ്പൊ ആരും പോയോലും വന്നോലും ഒന്നൂല്ലല്ലേ നിങ്ങളെ വീട്ടിലൊ ആണ് പിന്നെ വീട്ടില് ഉമ്മീം ഇപ്പിയൊക്കെ ഇല്ലേ?
ഉം എല്ലാരും ഉണ്ട് എല്ലാ ആ നോ കേട്ടോശരി